ഹലോ.
ഹലോ.
അസ്സലാമു അലൈക്കും.
വലൈക്കും മുസ്സലാം എന്തൊക്കെയശേഷം.
അൽഹംദുലില്ലാ റാഹത്താണ്. കൊയപ്പൊന്നുല്ല എന്താങ്ങളെ വിശേഷം.
എന്താ സുഖം ഉം എന്ത് ചെയ്യ്ണ് നല്ലം മഴയുണ്ടോണ്ണ്
മഴ നന്നായിട്ട്ണ്ട് മഴ രാവിലെ തൊടങ്ങിയിട്ട്ണ്ട്. ഉം ഇന്നല്ല മഴണ്ട് ആഹ്. ആഹ് ങ്ങളെ നാട്ടിക്ക് മഴണ്ടാ.
ഇല്ലാപ്പോ ഇന്നിങ്ങനൊരു ചീഞ്ഞ ചെലാണ് എന്താ മഴല്ലാതെ വെയിലുല്ലാതെ ഇങ്ങനെ എടക്കൊന്ന്ങ്ങനെ ചാറിട്ട് പോണണ്ട് ഉം.
എന്താ വീട്ടു ജോലികളെടു
അയ്ശെരി
ഇപ്പൊ മക്കളൊക്കെ പോയിട്ട് ഒക്കെ എടുത്തു സ്റ്റാട്ടെയ്തൊണ്ടിരിക്കാ
ആഹ്ശരി ഹസ്ബന്റെന്ത ചെയ്യ്ണ്
ഹസ്ബന്റ് നാട്ടില്ണ്ട്
പിന്നെ
മക്കളും പോ മക്കളും പോയി മൂന്ന് മക്കള്ണ്ട് മൂന്ന് പെങ്കു ട്ട്യേളാണ് രണ്ടാള് സ്കൂള് പോയി ഒരാള് ചെറിയാളാണ്.
ആഹ് ആഹ്
ഇങ്ങക്കെത്ര മക്കളാ? ആഹ് സ്കൂളൊക്കെ എടുത്താണ്.
ഉം ബസ് വണ്ടിക്ക് പോവ്ണ്ടാവും ല്ലേ.
വണ്ടിക്ക് ഓട്ടോ ഓട്ടോക്ക് പോവും. പിന്നെ എല്ലാ പണി ഒരുങ്ങ്യോ?
ഠനം കാര്യങ്ങളൊക്കെ
പഠനം കാര്യങ്ങളും ഒന്നും കൊഴപ്പൊന്നുല്ലാ അങ്ങനെ പോണ്‌ണ്ട്. ഉം ഇപ്പൊ സ്കൂള് തൊറന്നിട്ടല്ലേ ഒള്ളു.
ഉം ഉം ഞങ്ങളെ സ്കൂൾലൊക്കെ മീറ്റിങ്ങ്കളൊക്കൊയി. സ്ക്കൂൾ തുറന്നിട്ടൊള്ളൂ അപ്പഴേക്കും മീറ്റിംങ് ഇന്ന് മീറ്റിംഗ് ള്ള ദിവസാണ്.
ആഹ് ആഹ് അപ്പ എപ്പഴാ മീറ്റിങ്ങിന് പോവ ന്നട്ട്?
അത് ഉച്ചയ്ക്ക് ശേഷാണ് ഉച്ചക്ക് കുട്ടികളെ വിടും.
ആഹ് അഹ്ശെരി
ഇപ്പൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ സ്കൂളുകളിലൊക്കെ
ആഹ് അതെ അതെ ശരിക്കും
ഉം അതെ ഇപ്പ ഗവൺമെന്റ് സ്കൂളുകൾലെ ആണ് ഒന്നൂടി ഉഷാറ് തോന്ന്ണ്ട്. സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഏ സി സ്മാർട്ട് റൂമുകളൊക്കെ.
ആഹ് ആഹ് അങ്ങനെയൊക്കെ
ഉം
ഇന്നട്ട് ഹസ്ബന്റൊക്കെ പോയോ?
ആഹ് പോയി
വേറെ എന്തൊക്കെ
വേറെന്താ വേറെ കൊയപ്പൊന്നുല്ലാ ഫുഡ് ആഹ് ഫുഡുണ്ടാക്കി മക്കൾക്കും കൊടുത്തയക്കണ ല്ലേ. അപ്പൊ നേരത്തെ കാലത്തെ ആവുംഫുഡ് ആഹ് ആഹ് ആഹ് അതെ അതെ
അപ്പം ഞമ്മള് നേര്ത്തണ്ടാക്കി പൊതുവെ ആഹ് പ്രൈവറ്റാണ് സി ബി എസ് ഇ ആണ് സി ബി എസ് ഇ ആണോ? ഏഴാം ക്ലാസ് വരെ അങ്ങനെ പോട്ടേ വിചാരിക്ക്ണ് ണ്ട്.
ആഹ് ആഹ്
പിന്നാണ്ട് മാറ്റാ വിചാരിക്ക്ണ്ട്.
ആഹ് ആഹ്
ഇന്നിഞ്ഞിപ്പോ ഒരു വീഡിയോ എഡിറ്റെയ്യാണ്ട്.
ആഹ് ആഹ് ഏഹ് എങ്ങനെ യൂട്യൂ യൂട്യൂബ് സ്റ്റാർട്ടെയ്ത് ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെ ഞാനൊരു ഡിജിറ്റൽമാർക്കറ്റിങ് ചെയ്യണണ്ട്
ആഹ് ആഹ് കോഴ്സെയ്യ്ണ്ടാവു ലേ.
ആഹ് ഡിജിറ്റൽ മാർക്ക റ്റിങ് പർഞാ അങ്ങനല്ല യമ്മള് ഏഹ് ഒരു ബിസിനസിന്റൊരാളായിട്ട്
ആഹ്
ഞമ്മളൊരു പ്രൊമോഷൻ വർക്ക് ചെയ്യ
അതെ ആ ആ ഇങ്ങനെ ഓൺലൈൻ ആയിറ്റ്.
ഓൺലൈനും എം ഏ എന്താ യമ്മക്ക് അല്ലാതിം ചിയ്യാ
ആഹ്
ഉം വീട്ടില് ഇര്ന്നിട്ട് ചെയാൻ തന്നെണ് ആഹ് വ് ട്ടിലിര്ന്ന്ട്ട് ചെയ്യണം.
ആഹ് ഹോം വർക്ക് ആണ് ല്ലേ?
അതോണ്ട്.
ഉം
അങ്ങനെയൊക്കായിറ്റ് തോന്ന്ണ്ട്.
ആഹ് അപ്പൊ കൊഴപ്പല്ലാ മറ്റേ
കൊഴപ്പല്ലാത്ത രീതീല് ഹാ അങ്ങനെ വരുമാ ആഹ് വരുമാനം. അങ്ങനെ ആകല് തൊടങ്ങി റ്റൊന്നുല്ല ഞമ്മള്പ്പൊ ചെ ഇല്ല യൂറ്റ്യൂബൊ പ്പൊരു ഉം രണ്ട് രണ്ട് മാസായിറ്റൊള്ളു യൂറ്റ്യൂബ്. തൊടങ്ങിയിട്ട്. ഉം
ടോപിക്
എർ ടോപിക്കേള് ഞമ്മള് മേ എന്താ ച്ചാല് സ്‌റ്റോറിയേളാണ്. എല്ല ഞമ്മള് മോട്ടിവേഷൻ സ്റ്റോറിയേളുണ്ട്. പിന്നെ കുക്കിങ്ങിൻ്റിണ്ട്.
ആഹ് അങ്ങനെ ആഹ് ആഹ് കുക്കിങ്ങ് ഒക്കല്ല ഇഷ്ടള്ള ആളാണോ
അത്പ്പോ ഞമ്മള് ഞമ്മളങ്ങനെ ചെയ്ത് നോക്കും. എർ പെരിന്തമണ്ണ എ എൻ ഒന്ന് ആഹ് മക്കള്. ആം ഉം നമ്മളെ മക്കളെ ഇഷ്ടം പറയുമ്പൊ നമ്മള് എന്തായാലും മക്കള് പോയി കെയ്ഞ്ഞ പിന്നെ വ് ട്ടില് വെർതെ ഇരിക്കാണ് അപ്പൊ ഇപ്പ്-ഇത്രകാലം ഞാനൊരു വ ഹിത്രകാലം ഞാൻ പറ ഒന്നും ചെയ്തിട്ട്ണ്ടായിരുന്നില കാരണം മക്കള് പോകുമ്പോന്നർണ പത്ത് ഒം പത്ത് പത്ത് മണിടെ ഉള്ളില് ഇന്റെ കുളി അടക്കം കഴിഞ്ഞിട്ട്. പിന്നെ വെറുതേ ഇരിക്ക്ണ സം താണ് അപ്പ ഇനിക്കെന്താ പണിച്ച വെറ്തെ ഇര്ന്ന് ടെൻഷനടി
ആഹ് ട്ടൻഷ അത് ശരിയാണ് അത് കറക്റ്റ് ആണ്. ഞാനും അതെന്നേണ് ഇ ഇങ്ങനക്കെ ഇതിലൊക്ക് ഇതിലൊക്കെ തിരിയല് തൊടങ്ങിയത്. ഇത് വെറ്തേ ഇര്ന്നിട്ട് നമ്മള് നമ്മളെ ജോലിയേളൊക്ക് തീർന്ന്ട്ടെയ് വെറ്തെ ചിന്തിച്ചു കൂട്ടാണ് ഞാനിപ്പോ കോ എന്താ. അതോണ്ടെന്നെ ഉം എന്താ കമ്പ്യൂട്ടർ കോഴ്സ് ഒക്കെ ചെയ്യ്ണ്ട്. പ്പ സ്റ്റാർട്ട് ചൊയ്തു കഴിഞ്ഞ തെസ് ഡേ മുതല് സ്റ്റാർട്ടീതേ
അപ്പ ഞാൻ ആഹ് അപ്പ ഞാനെന്തിതു ഞാനിങ്ങനെ ഞമ്മക്ക്. പൈസടെ ആയിര്ന്നില്ല ഇച്ച് ഉള്ളരു ടെൻഷന് ന്നറയ്ണത് കാരണം. പിന്നെ ബര് പോയി കെ ബല് പോയ വ്യാഴാഴ്ചേ വരൊള്ളു.
ആഹ് ആഹ്
പിന്നെ ശനിയാഴ്ച്ച പോയി കഴിഞ്ഞ വ്യാഴാഴ്ച പോ വരൊള്ളു. പിന്നെ ബല് ഏന്ത മ ഒളാ ണെങ്കി സ്കൂൾക്ക് പോവൊ അപ്പൊ പിന്നെ ഞാനിങ്ങനെ ഒറ്റക്ക് ഇരിക്കല്ലേ അപ്പ ഞാന്. ആഹ് അപ്പ ഞാനിങ്ങനെ എൻ്റൊരു ഫ്രണ്ടിന്റെ
ഉം
എന്താണ് സ്റ്റാറ്റസ് കണ്ടിട്ട് ഇങ്ങനെ ചോയ്ച്ചു എന്താ സംഭവംന്ന് ഓയ്ച്ചപ്പം. ഒരീസം ഞാന് ഞാനാ മീറ്റിങ്ങിന് കേറും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിക്ക് മീറ്റിങ്ങിന് കേറിയ ക്കെന്തോ ഭയങ്കരഷ്ടായി ഭയങ്കര ഷടായി അർണ ഭയങ്കര നല്ലം ഫ്രണ്ട്ലി ആയിറ്റ്ള്ള മനുഷ്യന്മാര് ആഹ് അയല അങ്ങനെ ഞമ്മളത്
ക്കെ വർക്കേഴസ് ഒക്കെ അങ്ങനെ ആയിരിക്കുല്ലേ
ആഹ് എല്ലാരും ഒരു ഞമ്മള് ശരിക്കരു എന്താണ് തുണക്കാര തുണക്കാരന്മാരെ എങ്ങനെയാണ് അങ്ങനെയുള്ള ഇതാണ് എന്ത് കാര്യങ്ങള് അപ്പൊ ഞാന് അയിന്റെ പിറ്റേി ദിവസം തെ ഞാന്
ടെൻഷൻ അടിച്ചിരിക്കുന്ന ടൈമിൽ അങ്ങനത്തെ ആൾക്കാരെ കിട്ടിയാ ഭയങ്കര സന്തോഷയിരിക്കും
ഉം അപ്പൊ ഞാനന്ത് ചെയ്തു ഞാനാന് ങ്ങനെ ജോയിൻ ചെയ്തു
ആഹ്
അയ്ല് ജോയിൻ ചെയ്തു അപ്പ നമ്മള് ജോയിൻ ചെയ്യുമ്പന്താച്ചാല് കാരണം ഞമ്മള എന്താ ഏഹ് ജീവിതത്തിലൊക്കെ ഒര്ക്ക തവണ നമ്മള് അയ്ന്റെ കുറച്ച് പ്രൊഡകറ്റൾ വാങ്ങണം എന്നിട്ട് നമ്മള് ജോയിൻ ചെയ്യേണ്ടത് അപ്പൊ പിന്നെ ഞാന് എന്താ ഇന്നലെ ബല പ്പാനോട് ങ്ങനെ പറഞ്ഞു
ആഹ്
ഇങ്ങന ഒരു സംഭവണ്ട് കൊറെ ടെൻഷനിൽ മാറ്റള്ള ഒരു സംഭവം തോന്നന്ന് പറഞ്ഞു അയില് പിന്നെ ബൽക്ക് അയിന്റ് ഓഫീസും കാര്യങ്ങളൊക്കെ അറി അയ്ല് ഞാൻങ്ങനെ ചെയത് നോക്കുമ്പോ
ആഹ്
ഞാൻ പറ ഞാന് ഇന്ന് അയ്ല് ജോയിൻ ചെയ്തട്ട ഒന്നര വർഷയി ഒന്നര വർഷ ട്ട് ഭയങ്കര ഹാപ്പിയണായില്ല നമ്മള എന്ത് സങ്കടങ്ങളും എന്ത് സന്തോഷങ്ങളും ഞമ്മക്ക് പറയാനും ഞമ്മളപ്പ അത് പങ്ക് വെക്കാനും ഇനി നമ്മക്കരു അസുഖം വന്നിട്ട് ഞമ്മ ക്ക് ഒരു ഹോസ്പിറ്റല് പോകാനുള്ളരു ചൽപ്പം നമ്മളെ മനുഷ്യന്മാരാണല്ലോ ച പ്പൊ പൈസണ്ടാവും പൈസണ്ടാവില്ല എന്നാലും നമുക്ക് മറ്റപോലെ ഒന്നും തന്നിട്ടല്ല എന്താ പോകാതെ പൈസമാണോ അങ്ങനെ ഇങ്ങനെ ഭയങ്കര സഹായവും സപ്പോർട്ടുംള്ള ഒരു ഇത് ടീം ആഹ് പ്ലാറ്റ്ഫോ ആണ് അപ്പൊ പിന്നെ നമ്മളെന്തയ്തു അയ്ലങ്ങനെ തുടർന്ന് പോണണ്ടായാല് പിന്നെ ഇടയ്ക്കൊ എന്താ നമ്മള് ചെയ്യിണേ ചെയ്യ്ണ വർക്കിനനുസരിച്ചിട്ടുള്ള വരുമാനങ്ങളെ നമുക്ക് കി
കിട്ടുംല്ലേ ആഹ് ആഹ്
പിന്നെ അതുപോലെ പിന്നെ അയ്ല് കുറെേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാമിലി ഇൻഷുറൻസ്ണ്ട്
ആഹ് അതൊക്കെണ്ട് ആഹ്
അഹ് ഒരു മൂന്നാമത്തെ റാങ്കാവുമ്പോ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് നമ്മക്ക് കിട്ടണണ്ട് പിന്നെ ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട് അപ്പൊ നമ്മക്ക് ഒന്നാമത് നമ്മള് എനിക്ക് ഇതില് വരുമ്പോ അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെണ്ട്ന്നുള്ളത് എനക്ക്റിയില്ലായിരുന്നു ഇൻ ക്കെന്താണ് എനിക്ക് വെറുതെ ഇരുന്നിട്ടുള്ള ടെൻഷൻ മാറ്റണം അതൊള്ളൂ ആവശ്യം ആഹ് ആഹ് അങ്ങനെ ഇതാക്കിപ്പോ ഉപ്പും പിന്നെ കൊഴപ്പല്ല
ഉം ഉം
പിന്നെ ആഹ് കഴിഞ്ഞപ്പോ പിന്നെ അയ്ത്ത ഒരാളെന്നോട് പറഞ് ഓലിങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങള് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെങ്ങനെ പഠിപ്പിച്ചേരും
ആഹ്
അങ്ങനെ അവര് എന്താ ഒരു ഒരു ദിവസം യൂട്യൂബ് നമ്മള് എങ്ങനെ എങ്ങനെ തുടങ്ങണോന്നുള്ളരു ടാസ്ക് ടാസ്ക് ഞമ്മുക്ക് കംപ്ലീറ്റ് ചെയ്യണ്ടായിരുന്നു
ആഹ് ഏഹ് ഏഹ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ പ്പയ്ല് പ്രൊഡക്റ്റ് മാ വി പ്രൊഡക്റ്റ് സെയിൽയ്യാ മാത്രല്ല ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാനുള്ള എല്ലാ മാർഗങ്ങളും ആണ്
എല്ലാവരും കാര്യങ്ങളും പഠിപ്പിച്ച് തരും ആഹ് എഡി പഠിപ്പിച്ചരുന്നുണ്ട് പിന്നെപ്പ നമ്മള് ബിസിനസ് തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പ നമുക്കൊ ഒരു ഡിജിറ്റൽ മാർക്കറ്റി എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഇപ്പഎ ഐ ടൂണുകളൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പഠിപ്പിച്ചരുന്നൊക്കണ്ട് അപ്പം അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെയാണ് ഞൻ ടാസ്ക് കപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്കൊരു ജി മെയിൽ എഴുതി എടുക്കാനോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് എടുക്കാനോ ഒന്നിനും അറിയില്ല യൂട്യൂബും ഫേസ്ബുക്കും കണ്ട് പക്ഷെ അത എങ്ങനെ ഉപയോഗിക്കുകന്നുള്ളത അറി ഇല്ല ഇപ്പ ആ ടാസ്ക് കപ്ലീറ്റ് ആ ശേഷ ഞാന അങ്ങനെ യൂട്യൂബ് എടുത്ത യൂട്യൂബ് എടുത്തപ്പോ പിന്നെ പിന്നെ നമുക്ക് വേറ ഒന്നിനും സമയമല്ലല്ലോ പിന്നെ നമ്മക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനും അതൊക്കെ തന്നെ അ അതുകൊണ്ട് ആഹ് കൊറേ ബി സി ആവട അതെ അതെ
കുറച്ചൊക്കെ ബിസി ആവണം എനിക്ക് കുറച്ചൊക്കെ ബിസി ആയിട്ടി ഇരിക്കാനാണ് ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ ടെ
ഞാനലേങ്കിൽ വെറുതെ ടെൻഷൻ ആയിട്ട് ആഹ് വെറുതെ ടെൻഷൻ അടിക്കുന്നത് മാത്രം പോട്ട പിന്നെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാല് നമ്മ്ക്ക് എന്താണ് അസുഖം ഉണ്ടാവൂല അസുഖം ഉണ്ടാവൂല പക്ഷെ നമുക്ക് ഇന്ന അസുഖം ഉണ്ട് ഉണ്ട് ഉണ്ട് എന്നിങ്ങനെ തോന്നു ഡോക്ടർമാരടുത്ത് പോയാ ഒന്നും ഉണ്ടാവൂല്ല അങ്ങനെ
നമ്മളെ കണ്ടാ തന്നെ അറിയും പുറത്തുള്ള ആൾക്കാർക്ക് മുമ്പ് നമ്മളെ കണ്ടീനർക്ക് ആഹ അവ പറയും എന്താ പറ്റിയേ ചോദിക്കും ക്ലാസ്സിലൊക്കെ പഠിച്ച ചെയ്യുന്ന കുട്ടികളൊക്കെ കാണുമ്പോളേ എന്തങ്ങനെ ഞാ എന്താ പറ്റിയേന്ന് ചോദിക്കു
അഹ് അഹ് അങ്ങനെയക്കെ പിന്നെ എന്താ കറിയൊക്കൊയി
കറി ചിക്കൻ ഉണ്ട് ബീഫുണ്ട് എന്ത്
അപ്പ ഒള്ളേ ഇസയണ്ട്
ഉം ഉം ഇന്ന് വെള്ളി ആഴ്ച അല്ലെ ഫ്രഡേ സ്പെഷ്യല്
അതെ അതെ പിന്നെ വേറെന്തക്ക ഞമ്മക്ക് അതങ്ങെ ചിക്കനുണ്ട് പിന്നെന്നപ്പോ ഇവിടെ അടുത്തൊരു പരിപാടി ഉണ്ട് അ പറണ അമ്മന്റെ വീട്ടിലൊരു പരിപാടി ഒരു മൗലൂദ് പരിപാടി
ആഹ്
അപ്പൊ അയിനൊന്ന് പോകാനും വിച്ചട്ട അപ്പൊ ആക്കുടനെ പേരും മഴയാണ് നമ്മ നമ്മള് ഉച്ചക്കാണ് ഇത്ണ്ടാക്കുക അപ്പൊ കുട്ടികൾ കൊടുത്തോക്കാൻ വേണ്ടിട്ട് പുറത്ത് നെയ്ച്ചോറ് വെച്ച് പിന്നെ നമ്മള് നെയ്ച്ചോറക്ക വക്കണ സമയത്ത് രപ്പോ ഒന്നും ഒരുമിച്ച് വെക്കാൻ പറ്റുള്ളാണ് ഞാന അല്ലാന്നുണ്ടെങ്കിൽ എ എന്തും വൈകുന്നേരം മൂന്ന് മൂന്ന് നേരത്തിന് ഉ ഒരുപാട് അങ്ങനെ വെച്ച വെക്ക പാടം ചെയ്യാം അപ്പൊ ഇന്നപ്പോ പരിപാടി ഉണ്ട് ഇപ്പ പരിപാടിക്ക് പോയാല അവിടെ അഹ് പോരാൻ പറ്റാന്നന്നും അറിയില്ല
ഉം ഉം ഞാൻ വിളിക്കട്ടോ
ആഹ് ഓക്കെ ഓക്കെ ശരി